ഹലോ കേക്കില്ലേ
ആ ഉണ്ട് എ എന്താ എന്താ ഒന്നുമല്ല വെറുത ഇങ്ങനെ ഇരിക്കാണ്
ചായകഡിണ്ടക്കാനയോ ആഹ
ഉം എന്താ എവിട കടി
ഇവിടെ രേസ സേമ്യുണ്ട് അയനോട്ന്താ ഇണ്ടാക്കാൻ കറ്റിോക്ക
ആഹ മക്കള് വരാനായോ
നാലാണി
ഹ ചോർ ന്നോ
പിന്നെ
ചോറൊക്കെ തിന്നോ
ചോറൊക്കെ കൊറച്ചേരായി തിന്നിട്ട് പണിയണ്ട് തിരുമ്പിയണന്നുണ്ട് മടക്കിയച്ചീലൊക്കെ മടക്കി വക്കണ പണി
മഴ ഉണ്ട അവിടെയൊക്കെ
ഇന്ന് മഴ അങ്ങനെ പഴുതിയില്ല
ഉം
കുറവുണ്ട്
ആഹ
പിന്നെ
പിന്നെ
ഫുഡ് ഇജ്ജ് ഇന്നാൾ ണ്ടാക്കീനെ ഫുഡ്‌ നല്ല രസണ്ടായീനി ട്ടോ
ആണോ ഏ
നല്ല ടേസ്റ്റ് ണ്ടായി എല്ലർക്കുംനല്ല ഇഷ്ടായി
ആഹ
ഇവിടെ എന്താ ഇണ്ടാവുമ്പോ വിളിച്ചണ്ട് ഇനി വരണ്ടി
ആഹ ഇന്ഷാ അല്ലാഹ് വഞ്ഞ ഒരു ദിവസം അങ്ങിട്ട് വിചാരിക്കണ്ട് ഞാന് ഉ ഉം പിന്നെ എല്ലാരും അവിടെ
ഇവിടെ ഇണ്ട് ഒരു സ്കൂള് പോയിന് വിടെ ഇണ്ട് കടക്ക അ പ നീച്ചാ
ഇപ്പ മക്കള് വരാനായല്ലോല്ലേ അപ്പൊ ഇനിയിപ്പ ചായ കടിയും
ഉം
ഉം
സെമിയ ജേന ഉണ്ടാക്കല്
ഞാന് അങ്ങനൊന്നും ഉണ്ടാക്കുന്നില്ല ഇല്ല ഞാന അങ്ങനെ ഉണ്ടാക്കല്ലോ അവിടെ ഇ മ്മച്ച ഉണ്ടാക്കും കുടിക്കും അങ്ങനെ
ഈ സെമിയ ലെപ്പാൻ ഉം പഞ്ചസാര കേരമൽ ചെയ്താണ്ട് ഇണ്ടാക്കിയണ്ട്
ആ ഇവിടെ മച്ച അങ്ങനെ ഉണ്ടാക്കണ്ട് അങ്ങനെ ആക്കുമ്പോ നല്ല രസമുണ്ട്
ആ രസ പ്പ അങ്ങനെ ഇണ്ടാക്കാ വിചാരിച്ച്
ആഹ് യൂട്യൂബിലൊക്കെ അങ്ങനെ കിണ്ടീന്നു.
ഉം കളറ് ഇങ്ങട് മാറൂലേ ഒര് കാപ്പി കളറായതല്ലേ
അര് വെള്ള കളര്ന്ന് ഒരു കളറ് മാറും
ഇം ഇം ഇണ്ടാക്കല് ഇണ്ടാക്കട്ടോ ആഹ് ഇണ്ടാക്കീനി രണ്ടീസം പിന്നെ അയിന്റെ ആ സാധനം കേട്ന്ന് അതിന്ന് ഒരു മിഷ്തല്ലേ മിഷീൻ അയിന്റെ ആ തിരിയണെ ഏഹ്
ആ ക്രീം ഇങ്ങനെ ബീറ്റ് ചെയ്യണ ബീറ്ററാ
ആഹ് അമ്മള് ഇതീ കുത്തിയാണ്ട് ഫ്ലഗ്ഗ് കു
ആഹ് ആഹ് അതന്നെ
ഉം പിന്നെ കൊറച്ചെട ക്ക് കിട്ടിയ എടക്ക് ഇങ്ങനെ ഉപയോഗിച്ചീനി
ആഹ്
പിന്നെ അന്ന് പിന്നങ്ങനെ ഇണ്ടാക്കാതെ കണ്ട്
ഉം ഞാനും ഉണ്ടാ ക്കെയ്നു ഒരെട ഇങ്ങനെ കേക്കും മുട്ടായി ഐറ്റംസ് ഒക്കെ
ആഹ് പിന്നെ നമ്മള് ഉപയോഗിക്കാഞ്ഞാലന്നെ കേട്വരും
കേട്വരും
മാങ്ങിന്നല്ലാതെ വല്ലാതെ ഉപയോഗിച്ചില്ല
ആഹ് ഇതു ഇപ്പ അതാ അങ്ങനെ ഉപയോഗിക്കാതെ അവിടെ ഇട്ടെക്കെ ഇപ്പ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കണം.
ആഹ്
ഉം
എന്താ ഇജ്ജ് ഇണ്ടാക്കല്?
ഞാന് ഇല്ല അയിൽ അങ്ങനെ കേക്ക് ഉണ്ടാക്കും ഉം അതില് പിന്നെ നമ്മള് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തേലും ഐസ്ക്രീമ് എന്തൊക്കെ ഉണ്ടാക്കാനൊക്കെ വേണെങ്കിൽ ക്രീം ബീറ്റ് ചെയ്യാല്ലോ ഒക്കെ അങ്ങനെ യൂസ് ചെയ്യാല്ലോ ഉം
അങ്ങനെ ഉണ്ടാക്കാം അത് രസവാ അതൊണ്ടാവുമ്പോ നല്ലോണം നന്നാവും ചെയ്യും അതില്ലേ എന്താ മുട്ട കേക്കൊക്കെ ഉണ്ടാക്കണങ്കില് ഈ മിക്സ് തീയിലൊക്കെ ഇട്ട് നന്നാവും
അയില് അടിക്കണല്ലേ
ഉം അയിലാവുമ്പോ
ആഹ്
അപ്പ നല്ലൊരു ഇത് കിട്ടും
ഉം
നമ്മള് ഇപ്പല്ലെ എല്ലാവരും ഉണ്ടാക്കല് ആദ്യൊക്കെ പോകും പഠിപ്പിച്ചണ സ്ഥലവൊക്കെ
ഉം അത് ആ ഒരു കൊറോണന്റെ സമയം വന്നില്ലേ അപ്പൊ എല്ലാരും ഇങ്ങനെ പെരയില് വെയിഞ്ഞിരിക്കല്ലേ അപ്പളാണ് ഇങ്ങനെ കൊറേ ഉണ്ടാക്കണതും എല്ലാരും യൂട്യൂബ് ചാനല് ഒക്കെ തുടങ്ങലും
തന്നെ അതിലാണ് ആ ചാനല് തുടങ്ങിയത്
അത് തന്നെ പിന്നെ എല്ലാരും അങ്ങോട്ട് അതുവരെ ഞ മ്മളൊന്നും ഇത്ണ്ടാക്കണ അറിയില്ലല്ലോ കടയിൽ പോയി വാങ്ങാ കടക്കാർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂന്നുള്ളൊരു ത് ല്ലോ പിന്നെ ഇങ്ങനെ ഓരോരുത്തർ ഇണ്ടാക്കുന്ന കണ്ട് ട്ടങ്ങനെ ണ്ടാക്കി
ഞാനാ പഞ്ചസാര ഇട്ടാണ്ടേ കേരമൽ
ഹ് ഹ് വാ
അങ്ങനെയൊന്ന് ഉണ്ടാക്കിയോക്ക്‌ ടേസ്റ്റ്
ഏഹ്
ഞാന് ശർക്കരക്കഞ്ഞി അരി വെള്ളത്തിട്ട് അപ്പ തന്നെ ഇണ്ടാക്ക അരി വളത്തിടാൻ മറന്ന്
ഏഹ്
അപ്പം ഇനി എന്തപ്പം ഉണ്ടാക്കാ വിചാരിച്ച് ഇങ്ങനെ നോക്കിട്ട് പെരുന്നാളിന് കൊണ്ട് വന്ന സേമിയ
സേമിയ അല്ലേ പെരുന്നാൾക്ക് എന്താ ഉണ്ടാക്കിയെ സേമിയ പായസ
ഉം
ഏഹ്
മന്തി
മന്തി ല്ലേ ഉം മന്തി എങ്ങനെ ചിക്കന് ഗ്രില് ചെയ്തിട്ടോ
കിട്ടണപോലെ
സാധാരണ പേരേല് ഉണ്ടാക്കണ പോലെ ഉം
ഉം അങ്ങനെ ഇണ്ടാക്കല്
ആഹ്
അതാവുമ്പം പിന്നെ എളുപ്പാ ബിരിയാണിയാട്ടിലും ബിരിയാണി ആവുമ്പോ കൊറേം ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞ്
അതന്നെ
ആ
അയിന് പിന്നെ മന്തി പിന്നെ അതിന്റെ ഒരു മസാല ഉണ്ടല്ലോ അല്ലേ ഒരു ക്യൂബ് ഒക്കെ കിട്ടുവല്ലോ
ആഹ് ആഹ് അതല്ലാ രസാ
ആഹ്
അയ് ഞമ്മള് മക്രോണി ഇണ്ടാക്കാണെങ്കിലും മക്രോണി അറിയോ
ആ മക്രോണി അറിയാം എനിക്ക് മക്രോണി ഭയങ്കര ഇഷ്
ആഹ് അപ്പൊ ഞമ്മളില്ലേ ആ ക്യൂബ് ഇട്ടുണ്ടാക്കി നല്ല ടേസ്റ്റാ
മക്രോണീല്
ഉം
ഉം ഇനി ഒരീസം ഉണ്ടാക്കി നോക്കണം
അത് നല്ല രസാ അങ്ങനെ ഇട്ട് ഉണ്ടാക്കിയത് പിന്നെ അതേപോലെ ഇതു ഉണ്ടാക്ക്
ആഹ് ഇറാനി പ്പോള ഞാന് അയിനെ കണ്ടിക്കണു പക്ഷെ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോ
ആഹ് അയിന് ചിക്കന് ഇതൊക്കെ ഉണ്ടായാല് ഉള്ളി ഉം ആ ഉള്ളി വാട്ടാ നമ്മള് ഈ സമൂസക്കൊക്കെ ഇത് ഉണ്ടാക്കൂലേ കൂട്ട്
ആ ആഹ്
അതേപോലത്തെ ഉള്ളിയും ഇഞ്ചി പച്ചമുളക് കുരുമുളക് ആ ഗരം മസാല ഉം കോയി പൊരി ചെറ് പൊരിച്ചാൻ ട്ട് ഇങ്ങനെ പിച്ചുടാഅല്ലാതെ വേവിച്ചെ ഉണ്ടേൽ അങ്ങനെ ഇടാം ആ മസാല ഇട്ട് എന്നിട്ട് ഞമ്മളില്ലേ കോ മുട്ടടുക്ക ട്ടോ ട്ട അടിച്ചതില് മിസ് മൈദിയും ഓയലും
ഉം
ലസാവുവാണെങ്കിലും പരാ പക്ഷെ അത് ഫു അടച്ചിട്ട് പിന്നെ ലേസം ആവൃ ത്തിട്ട് നമ്മളൊരു ഉണ്ടാക്കണ പാത്രല്ലേ ഞോിക്കഞ്ഞ അയുവാര്യ കുറച്ചടൗ എന്നോട് പിന്നെ ഈ മസാലയിന്റെ മേലട്ട് ഉർക്ക
ആഹ്
ഇങ്ങോട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് കുറച്ചു നേേരം മേഴിച്ചിട്ട് പൗുതി വവാകുമ്പോ പിന്നെ മസാല അപ്പ തന്നെ ഇടെ എടുത്തിട്ടോ ഇതൊന്ന്
അത് കൊറച്ച് വെതിട്ടാ
വന്നട്ട്
ഉം
ഇങ്ങോട്ട പിന്നെയിക്കാമ മസാല ഇട്ടിട്ട് ഒന്ന കൂടി അടച്ചെക്ക
ആഹ
അത് അടച്ച വച്ചിട്ട് പിന്നെ ആ മസാല ഒന്നും ഇതാവലേ സെറ്റ് ആാവൂലേ
ഉം ഉം
അപ്പം പിന്നെ അയിന്റെ മേലല്ല മറ്റേ ബാക്കിയുള്ളതുംല്ലേ ആ പറഞ്ഞ കൊടുക്ക
ആ ഞമ്മള ഈ ചട്ടിപ്പത്തിൊക്കെ ഉണ്ടാക്കണോണ്ടല്ലാ
ആഹ അത് ആഹ ചട്ടി പത്തിരി പിന്ന നമ്മള് പരത്തിയാണ്ടല്ലേ നിങ്ങ അവിടെ അങ്ങനെ ഉണ്ടാക്കല്ല ഇവിടെക്കെ പര പക്കി
ആ് ഇവിടെ അമ്മശ ഉണ്ടാക്കണം ഇങ്ങനെ എന്താ പറയാ അതേപോലെ തന്നെ ഒരു െ കുറച്ചൊഴിക്കും പിന്നെ അതിന്റെ മുകളിൽ മസാല ഇടും ഈ ഇറച്ചീന്റെൊക്കെ ഇടും പിന്നെ അയിന്റെ മോൾ കൊൊഴിക്കും
ആഹ അങ്ങനെ ഇണ്ടാക്കല്േ ആഹ് ഇപ്പ മറ്റോ അതേമാതിരി തന്നെ ഇങ്ങനെ വച്ചാണ്ട്
ആഹ്
ആ കതാശ പക്ഷേ ആ രണ്ടിിനോ ഒ ആ ച അതിനെന്തോ വേറെത്ത ഒരു പേരും കൂടിണ്ട് ദോഷാ ദിശേ ദോഷേ
ദോശയ
അതിശദോഷം ഇറങ്ങാണ്ടന്നല്ലേ
ആഏ അങ്ങനെുണ്ട ഒന്ന്
നിങ്ങിങ്ങെറെേ നല്ലോണ്ണം ഇതൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ ഫോണിലൊക്കെ നോക്കിട്ടേ
ആഹ ഉണ്ടാക്കും സാധനം കിട്ടണം എന്നാ ഇ അങ്ങനെ ഉണ്ടാക്കാം
ആഹ
അങ്ങനെ പറയാത്
ആഹ് പിന്നെ വെറുത ഇരിക്കുമ്പോ അങ്ങനെ ഓരോന്നും ഇണ്ടാക്ക കലസാധനം ഉണ്ടെങ്കില് അങ്ങനെപ്പ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ
ആഹ ഇപ്പോൾ എണ്ടാക്കിയണ്ടോ കായ്പള ആ പഴത്തോൊണ്ട് പയം വാട്ടിയാണ്ട് മുട്ട
ആ ആ് അ ആ ആ് അന് ഞങ്ങെന്താ എനിക്ക് പറയാം അയില്ല ഇവിടെ ഉമ്മേച്ച എങ്ങനെ ഉണ്ടാക്കി ഇടവശന്നും പറയലൊന്നുമില്ല
ആ അതും അതേമാതിരി കോഴിമുട്ട അടച്ചാണ്ട് പഞ്ചസാരിയല്ലേ ഉ പഴം വാട്ടിയാണ്ട ആഹ ആണ്ടി പെർപ്പക്കടും
ആ
പല ഐറ്റംസുണ്ട് ഇണ്ടാക്കാനാണ്
ആഹ്
ഉം ആയിക്കോട്ടെ വിളിച്ചട്ടോ
ആ എന്നാ ശരി
ഹാ